ഉം ആ കേക്ക്ണ്ട് എന്തൊ എടി
ആ ഒക്കെ നല്ലത്
പിന്നെന്താ പെരുന്നാൾ പർച്ചേസൊക്കെ കഴിഞ്ഞോ ഡ്രസ്സിങ്ങൊക്കെ ഇട്ത്തോ ഡ്രസ് ആ
ങ്ങൾതോക്കെ കയ്ഞ്ഞേ?
ആ ഇന്റെ മൂത്ത മോന് ഇന്നലെ പോയിട്ട് കിട്ടിട്ടില്ലാർഞ്ഞ് ഓനൊക്കെ രാത്രി പോയിട്ട് തിരിച്ച് വന്ന്ണ്
ഹേ ആ ഇപ്പ തെരക്കാണ് ഈ ലാസ്റ്റ്ക്ക് പോയാ കൊറെ സാധനം കയും പിന്നെ എവിടെങ്കിലോക്കെ നമ്മക്ക് പറ്റി എവിടെങ്കിലോക്കെ കൊറെ തെര്ഞ്ഞ്ട്ത്ത് ത്ട്ട് വാണം
ഉം ഓനോട് പറഞ്ട്ട് ഓൻ ആ ഓൽക്ക് ആ രാത്രി ഒരു കറങ്ങാൻ കിട്ട്ണത് അതൊര് ആ ആ ഒര് ഈ പെര്ന്നാൾന്റെ അന്നല്ലെ നമ്മള് സ്വസ്ഥയിട്ട് വ്ടോള്ളു
ആ ആ ചെക്കൻമാരെ
വിടാനും താക്കാനൊക്കെ പേടെല്ലേ
ആ ഇപ്പത്തെ കാലം പറയാം പറ്റൂലല്ലോ
ഉം അപ്പ പിന്നെ ഓന് അങ്ങനെ ഇങ്ങനെ ആവുമ്പോ പിന്നെ നമ്മക്ക് പേടിയില്ല അങ്ങനെ ഒത് ഒര്ത് പെരുന്നാൾ പർച്ച് തെരക്ക് രാത്രി തലേന്ന് പറഞ്ഞാണ്ട് ആ തെര്ക്കില് അങ്ങനെ പറഞ്ഞേക്ണേഞ്ഞോട് പേ പേടില്ലാതോര് അതൊണ്ടാണ് അല്ലെങ്കി ഒന്നും പറഞ്ഞേക്കൂല.
ഉം ഇപ്പത്തെ കാലത്ത് പലേ ദും കേക്ക്ണല്ലേ ങ്ങള് ഉം പി ഇനിപ്പോ സ്കൂൾ തും തുറന്ന തൊർന്നും ചെയ്തലേ ഇതരെ നമ്മളെഅടുത്തുണ്ടായി നി ഇനി പ്പം സ് കൂൾ തൊർന്ന് കുട്ട്യാൾ സ്കൂ സ്കൂൾന്ന് വിട്ട് വരോളും
ആ അതന്നെ ഇപ്പത്തെ കാലഘട്ടത്തിൽ ജീവി ച്ച് കിട്ടണമെങ്കിൽ മക്കൾ നന്നായി കിട്ടണമെങ്കിൽ ചില്ലറ പണിയല്ല.
ആ ഇപ്പ തന്നെ ഇപ്പൊ മാർക്ക് ഇണ്ടായൽ തന്നെ കിട്ടണെങ്കിലും അതും കുറച്ച് ബുദ്ധിമുട്ടാ.
എന്റെ മോന് ആ പ്ലസ് ടൂല് ഓന്പറഞ്ഞാല് രണ്ട് ബിരുദും മതപരം ഭൗതികവും പഠിപ്പിക്കുന്നോട്ത്താണ് കൊണ്ടാക്കിയത്.
ആ
അപ്പം പ്ലസ് ടുവിന് ക്ലാസ് നമ്മളെ മതപാതത്തിനാണല്ലോ അവിടെ മുൻ തൂ
ആതും മുൻതൂക്കം അവിടെ
ആ അങ്ങനെ ക്ലാസ്സ് ആ അവസ്ഥത്തക്ക് ഇൻക്ക് ഓന് ഫുള്ള് കിട്ടിയ മാതിരിയാണ്. ഞങ്ങള് ഇന്നലെ കേക്കൊക്കെ മുറിച്ച്ട്ടോ ഉം ഉം ഞാന് രണ്ടും ആ ആറ് വിഷയം മറ്റത് പന്ത്രണ്ട് വിഷയൊ ഇതൊക്കെ പഠിച്ചട് ക്കണ്ടെ മക്കള്
ആ അല്ല എ എ എത്രായി കൊറെ ആയോ പോണ്
രണ്ടാം വർഷം രണ്ടാം വർഷം ഏ പ്ലസ് ടു പ്ലസ് വണ്ണിന് പോയതാണ് രണ്ടാം വർഷ അണഞ്ഞു ചെറുപ്പത്തില് നല്ല താ ല്പര്യേരുന്നു ഓ ആ ആറാം ക്ലാസ്സ് ക്സ് അഞ്ചാം ക്ലാസ് ആ സമയത്തൊക്കെ അങ്ങനെ താല് പര്യണ്ടായിട്ട് ആ ആയില്ലേ ആ അങ്ങ അങ്ങനെ ചേർത്തണം വിചാരിച്ച് ഇന്നായി അയിലല്ലേ ആ കൊറോണ വന്നത് കൊറോണ വന്ന് പിന്നെ ഓൺ ലൈലായപ്പോ പിന്നെ ഞാൻ ഒന്ന് ബേക്കടിച്ചു പിന്നെ പിന്നെ ഞങ്ങളെ തൊട്ടടുത്തന്നെണ്ട് നല്ല സ്ഥാപനം
ആ
അവടെ ചെ അവടെ എട്ടാം ക്ലാസ്സ്ക്കാണ് അഡ്മിഷൻ. അപ്പൊ അത്ര അന്നത് അവിടെ ചേർത്തിയാ മതിയായ്ന്നു ന്നാപ്പോ ഈ പ്രശ്നം ഉണ്ടാവൂലായിന്നി
ആ മക്കള് മക്കൾക്ക് താല്പര്യണ്ടെങ്കി നമ്മള് കൊണ്ടാക്കന്നെല്ലത് അവർക്ക് താല്പര്യമാ ആ
താല്പര്യണ്ട അങ്ങനെണ്ടായിരുന്നു. ഉം അങ്ങനെണ്ടായി ഇപ്പഴും കൊഴ് പ്പൊന്നുല്ല. ല്ല അപ്പൊ ഓന്റെ വ്ട്ത്തെ നാട്ടിലെ ഒരു കൂട്ടുകാരവ്ടെന്ന് പോന്നതാണ് പ്പോന്. ആകെരു ടെൻഷ
ആ ഒപ്പള്ളാള് പോരുമ്പോല്ലേ ഇപ്പ ഞ്ഞ് ഓൽക്ക് പോവാ വല്യ മടി അയ്ക്കാരം. ഞ്ഞി പ്പൊ ഓൻ പ്ലസ് ടു എത്തി കഴിഞ്ഞില്ല ഇഞ്ഞി പ്പൊ ഞ്ഞി ഓൽക്ക് വേറെ ജോലിയൊക്കെ പോവും. തൊടർന്ന്പോവോ?
ഡിഗ്രിയും പി ജി ഒക്കെ കിട്ടല്ലോൽക്ക്. അങ്ങനെ ആയാ നല്ലൊരു ഫ്രണ്ട്
ഷേ ആ പയേ ഡിഗ്രിക്കൊക്കെ നമ്മള് കാശ് ഏർക്കണ്ടേ
ഡിഗ്രിക്ക് ഇല്ല ആക്കെ ഇതൊക്കെ ഓലെന്നാണ് ചെയ്യ്ണതന്ന് തോന്നുണെ എക്സാം ഫീസ് മാത്രം നമ്മള് ചെയ്താൽ മതിന്നോ
ഏഹ് അ ആ ഇനിപ്പം ആ ഇപ്പൊ എത്ര എസ് എൽസിയിലൊക്കെ മാർക്ക് ഉണ്ടയ്നോ
എസ് എൽ സിയില് കുഴപ്പല്ലേയ്നൂ ഓന് അന്ന് ആ സമയത്ത് ഓനൊരു പനി ഇടയ്ക്കിടക്ക് പനി വരും അങ്ങനെയായിട്ടും ഓൻ പ്രതീക്ഷിച്ച മാർക്ക് ഉം ആ ആ എ പ്ലസ്ന്നില്ല എയും ബിയും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് പോയി
ആ അല്ല ഇപ്പൊ വം മയേം ഇതൊക്കെ കാരണമിനി പനി ഇതൊക്കെ വരാൻ നിക്കണുള്ളൂ കു
ഉം അന്ന് ആ കാ പത്താം ക്ലാ ഉം പത്താം ക്ലാസ്സിലായിരുന്നു ഒന്ന് ക്ക് ഒന്നരാടം പനി വരും എന്തോ ടെൻഷൻ കൊണ്ടോ എന്താ സംഭവിച്ചെ അറിയില്ല ഇപ്പം പിന്നെ മാർക്ക് കുറഞ്ഞാലും മക് ക്കളെ പറയാനും ഒക്കെ പേടിയാ ഇപ്പ എന്റെ മൂത ച്ഛന്റെ നാത്തൂന്റെ ഏട്ടത്തിൻ്റെ മോനാണ് ഇപ്പം ഇന്നാളു ഇപ്പം ഇതായത് സൂസൈഡ് ചെയ്തു പത്താംക്ലാ ഉം പത്താംക്ലാ പതിനഞ്ചാം വയസ്സ്
അതിലെ എന്ത് നഷ്ടം അത്ര വരെ നമ്മൾ നോക്കി വളർത്തിയ മക്കളിങ്ങനെ ചെ
നല്ല പഠിക്കണ ഒരു മാ അങ്ങനെയിരുന്നു ഇപ്പോൾ സ്കൂളിലുണ്ട് സ്കൂളിലൊക്കെ ഓ സ്കൂളിലൊക്കെ ടോപ്പ് പ്ലസ് ടോപ്പ് ക്ലാസ് പറഞ്ഞെങാണ്ട് തിരിക്കും ഇവിടൊക്കെ ഞങ്ങളിവിടെ സ്കൂളിൽ നല്ല ഫുള് എപ്ലസ് കിട്ടുന്നുണ്ടെ പ്രതീക്ഷയുള്ള കുട്ടികളെ ആ ഇംഗ്ളീഷ് മീഡിയം മല യാളം മീഡിയം വേറെ ക്ലാസ്സിലാക്കിയിട്ട് അവരുടെ പ്രത്യേക പരിഗണന കൊടുത്തിട്ട് ഫസ്റ്റന്നെ തുടങ്ങും അങ്ങനെ തുടങ്ങുന്ന ക്ലാസ്സിലുള്ള കുട്ടിയാണ് ഏട്ടൻ പൈലറ്റാണ് അനിയൻ അല്ല മറ്റേ ഏ ട്ടം പൈലറ്റായി ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉള്ളു തോന്നുന്നുണ്ട് ഓൻ്റെ എന്താന്താ പൈലറ്റായി ക്കേ എന്തായാലും പൈലറ്റ് ആണ് അവ്ടെന്നാ അതിന്റെ മൂത്ത ഏട്ടൻ കപ്പിത്താനാണ് അയിന് പോവുവാണെന്നാണ് നാത്തൂൻ പറഞ്ഞത് ഇനി എന്താ കറക്റ്റ് അങ്ങോട്ടറിയില്ല എന്നിട്ട് പിന്നെ കെമസ്ട്രിയില് ഡി ഡി ആയി അപ്പം പിന്നെ പ്രതീക്ഷിച്ച മാർക്കന്നെ ഫുൾ ഏപ്ലസ് കിട്ടും കിട്ടും കിട്ടുന്ന് പ്രതീക്ഷിച്ച കുട്ടിക്ക് ഇങ്ങനെ ങ്ങട്ട് പറ്റ ഗ്രേഡ് ആണ്ട്കുറഞ്ഞു
അഹ് എന്തേ ആവ ലേ
എന്തേ സംഭവിച്ചേറിയില്ല അപ്പം ൻ്റെ ആങ്ങളയുടെ മോൾ പറയാം ഓല് കസിന്മാരല്ലേ ഓലക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഓള് ഇന്നലെ പിന്നെ ൻ്റെ നാത്തൂൻ്റെ പ്പാൻ്റെ ജയേഷ്ഠൻ്റെ പെണ്ണ്ങ്ങള്കുട്ടി മരിച്ചതറിഞ്ഞിട്ട് എന്തേ ഈ കുട്ടി ഇങ്ങനെ കാട്ടിയേന്ന് അറിഞ്ഞിട്ടാണോ ടെൻഷന ആയിക്കാണ്ട് ഇന്നലെഎട്ടിസംആയിട്ടെള്ളൂ ങ്ങട്ട് എസ്എൽസി റിസൾട്ടിൻ്റെ പിറ്റിയെന്നാണ് ഈ കുട്ടി ഈ ചെയ്തത് എന്നിട്ട് ആ എന്ന് ആ ഇമ്മാന്റെ പ്പാന്റെ ജ്യേഷഠന്റെ ഭാര്യഇന്നലെമരിച്ചു വല്യപ്പം കുറച്ചൊക്കെ പ്രായ ണ്ട് ന്നാലും ടെൻഷൻ ആയി ക്കാണ്ട് ആണ്ട് അതും ബോധും ഇല്ലാതായി ക്കാണ്ട്
എത്തല്ലേ അല്ല ഈ എസ് എൽ സിന്റെ തലേന്ന് ആകുമ്പോൾ എസ് എൽ സി തലേന്ന് ആകുമ്പോൾ റിസൽ റ്റ് അറി അവർക്ക് അറിയാൻ കഴിയോ
എസ് എൽ സിന്റെ റിസൾട്ട് അറിഞ്ഞേന്റെ പിറ്റേന്ന് പറഞ്ഞിട്ട പോയതാ സോറി എ സ ൽ സി റിസ്ലട് തോറ്റ് അറിഞ്ഞേന്റെപിറ്റേന്ന് ഉച്ചക്കാണ് ഈ മോൻ ഇത്ചെയ്തത്
എത്തല്ലേ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നാ കാരണം ആരെങ്കിലും എന്തങ്കി കളിയാകിയോ
ഇല്ലാന്നപ്പോ ഇന്നലെ പോ ഞാൻ അന്ന് നമ്മള് മരിച്ചന്നപ്പോ അങ്ങനെയന്നും പറയാ അയ്ന് അയിന്റെ കൂടെ ഓന്റെ പ്പാന്റെ മൂ ഓന്റെ മൂത്ത പെങ്ങള് കസിന് നന്നെ ഫുള്ള് ഏപ്ലസ് കിട്ടി ഒല് കേക്ക് മുറിക്കലും അങ്ങനെക്കെ ആയി അയില് കുട്ടിക്ക് ഇങ്ങനെ കി
കാണുമ്പോൾ ഈ കുട്ടിക്ക് ഈ കുട്ടിക്കൊരു പ്രതീക്ഷ ഉണ്ടാവും ഈ തുക കിട്ടിയാൽ ഇൻക്കുത് ചെയും മാ അത് കിട്ടും ഇത്കിട്ടും ന്നുള്ള പ്രതീക്ഷ ഉണ്ടാവുമല്ലോ
പ്രതീക്ഷല്ല കു
ആ പിന്നെ മാതാപിതാക്കൾ ഓഫ അവർ അങ്ങനെ ചെയ്യില്ലേ
ഇല്ല ഇല്ല ല്ല അങ്ങനെയെന്ന് ആ ആ ആ ഏ അങ്ങനെ ഉണ്ടോ ഇൻക്കറിയില്ല അത് ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്നട്ട്പ്പോ ഓക്കും തന്നെ ചിരിക്കാ ആകെ ടെൻഷനായിണ് ഓള ഇമ്മ ഇതരെ അവിടെ ഓളെടുത്തായിരുന്നു പിന്നെ ഹസ്ബൻഡിൻ്റെ പെരക്കാ എല്ലാരുണ്ട് ഇപ്പം ആകെ മനസ്സു മാ പറഞ്ഞ് ന്ന്ട്ട് പ്പംഅയിന്റ ടെൻഷനാ ഓള ഇമ്മാ ഓള മ്മാ ഓളെ ഞങ്ങളെ വീടും ഓളെ വീടും അടുത്തടുത്താണ് കുറച്ച് കുറഞ്ഞൊരു മുപ്പത് രൂപേൻ്റെ ചാർജിൻ്റെ പോയിൻറ് അത്ര ഒള്ളൂ അപ്പൊ ആങ്ങ ആങ്ങളെ അപ്പ എന്നും ഓളും നാത്തൂനും ആങ്ങളയും എന്നും പോയി പോരും ചിലപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടേ കൊടുക്കും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കല്ലേ എങ്ങനെ നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയും മനസ്സ് പോണതാണ് ഞൻ പറയാ ഈ എ പ്ലസ്ന്നെ അടുത്തോയിവക്കണം എന്ന അയാതാൽ അങ്ങനി തോന്നും പക്ഷെ കഷ്ടപ്പെട്ട് പഠിക്ണേലതാ ആലോചിക്കുമ്പോൾ
ആ എന്ത് സംഭവിച്ചോ ഓ ഒന്നുകൂടി ഇതിന് കൊടുത്താൽ മതെനി അങ്ങനെ റീവൽ ഇതിന്ന് കൊടുക്കുകയില്ലേ
ആ അതൊക്കെ ഇണ്ടായിരുന്നുഎന്തെ ഓന്റെ മനസ്സിൽ അപ്പം അയിന്റെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുന്നേ ഓന്റെ ഉപ്പാക്ക് വിളിച്ചു ഓന്റെ ഉപ്പ ബസ്സ് പോകണ ആളാണ് അയിന് വിളിച്ച് കണ്ട് പിന്നെ ഫുഡ് ഓലെ ആ നാട്ട് ബസ്സ് ആയില്ലേ പാസ് ചെയ്യുമ്പോ ഓലെ നാട്ട്ക്ക് അവിട്ക് കൊട്ക്കല നല്ല അവിടെ കൊണ്ടേ കൊടുക്കു കൊടുക്കലാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുനേട്ത് അപ്പം വണ്ടിഒന്ന് എവിടെ തട്ടിക്കാണ്ട് ഇഞ്ഞ് അയിൽ കുട്ടിക്ക് ടെൻഷനായി ഇപ്പം ഇന്നോട് കൊണ്ടിരണ്ടാന്ന് പഞ്ഞ് ഇത് മനസ്സിലാക്കാതെ ഇഞ് അങ്ങനെ ടെൻഷനാണ് അപ്പോ ഇവൾ പറഞ്ഞ് ഇന്നാ ഇപ്പാക്ക് ചോറ് കൊണ്ടേ ണ്ടല്ലോ ഇജ്കുളിച്ച് നിസ്കരി ഇറക്കാണ്ട് കുളിമുറി കയറിയത കുളിമുറി കയറിയിട്ട് കുറേ നേരത്തിന് ഡോർ തുറക്കാത്തപ്പോൾ ഓള് ചവിട്ടി തുറന്നപ്പം ജനവാതിലിന്റെ വെന്റിലേറ്ററിലാണ് പറഞ്ഞു അല്ല ബാത്റൂമിന്റെ വെണ്ടൽ ഉ ചെറിയ നമ്മൾ കഴുത്തിലൊക്കെ ഇപ്പോൾ മൂന്ന് പാവത്തി നാല് പാവനത്തി്റെ ആ മാലൻ്റെ അത്ര വണ്ണണംള്ളൂന്നു പറഞ്ഞു കയർ ചെറിയ ആ
അത് മതിയെ കാല് നെൽത്ത് എത്താൻ പാകത്തിന് അങ്ങനെ ആക്കിയാൽ മതിയല്ലോ
അത്യാവശ്യം ഐറ്റും വെറ്റുള്ളൊരു ചകുട്ടിയാണ് കണ്ടാൽ തന്നെ നല്ല ചെറുക്കുള്ളൊരു കുട്ടിയാണ് എന്തെ സംഭവിച്ചതാവേ ഓന് അപ്പം അങ്ങനെ മനസ്സ് കയറിയ എന്ത് ആലോച്ചൂടാ എന്റെ ആങ്ങളന്റെ മക്കളൊക്കെ മക്കളൊക്കെ ഓന്റെ പേര് പറഞ്ഞങ്ങനെ കേൾക്കണില്ലേ
ഒറ്റേ പോയത്
ആങ്ങളന്റെ മക്കളൊക്കെ ഒന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ കരയാണ് ആക്കൂടെപ്പഠഇന്നലെ മരണം
ഇന്നലെ എന്തിയെ
ഇന്നലെ ആ പിന്നെ ഓളെ ഉമ്മാന്റെ
ആ അത് കേക്കുമ്പോ സങ്കടണ് പെറ്റ ഉമ്മാക്ക് തന്നെ എത്ര സങ്കടം ഉണ്ടാവും ഇമ്മീ ബാപ്പി ഇല്ല
ആകതെന്ന ആാെ ക ശരിയായി കിട്ടിയാൽ മതിയേനിന് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന മനസുറപ്പില്ലാത്ത ഒരാളാണ് ആ ഓള് പ്രസവിച്ചടന്നന്ന് തന്നെ അങ്ങനെ അങ്ങനെ ഒരു വരുല്ലോ അ സൗത്തില് അങ്ങനെയൊക്കെ വന്നൊരാളായി ഇനി ഒന്നുംല്ലാതൊക്കട്ടെ
എന്താപ്പ ചെയ്യണ്
ഉ
കാലം പോട്ട വേറെ അല് അപ്പ ഇ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോല്ലേ
കഴിഞ്ഞിട്ടില്ല അങ്ങനെ എടുക്കണം ചരിച്ചഞ എക്കണം
തിരക്കൊന്നുഇല്ലോ ചോറും കറിയും ഒന്നും ഉണ്ടാക്കില്ല അതിന്റ ആവിശ്യം ഇല്ല
എന്ന പിന്നെന്താ ഹലോ
ആഹ് കേക്കണ്ട്
എന്താ പിന്നെ എന്താ നമ്മള് പിന്നെ വിളിക്കലേ
ആഹ എന്നന്നായിക്കോട്ടെ നളി
ഉം